ഹലോ ആ എന്തൊക്കെയുണ്ട്?
എന്താല്ല സൗണ്ടില്ലേ?
സൗണ്ട് ഉണ്ട്. കേൾക്കണ്ട്. മഴ പെയ്യുണ്ട്ല്ലേ?
ആ ഇങ്ങളെ സൗണ്ട് തീരെ ഇല്ല. സൗണ്ട് കുറവാ.
എല്ലാ ഞാൻ നല്ല രീതിൽ തന്നെയാണല്ലോ പറയണേ. എനിക്ക ഇങ്ങക്ക് ശെരിക്ക് കേൾക്കണ്ട്. ഞാൻ പറയണ കേൾക്കണില്ല.
അത് ചെറുതായിട്ടുള്ള സൗണ്ടള് വരുന്നത്.
എന്താണാവോന്ന, മഴ പെയ്യുണ്ട അവിടെ?
ആഹ മയ, മയ ന്നല്ലേ രണ്ട്‌ മൂന്ന് സം. സായിട്ട് മഴന്നെ. എന്താ നല്ല മഴേണേനും. ഡ്രസ്സ് ഒന്ന ട്ട ഉണങ്ങി കിട്ടണില്ല. നമ്മൾക്കൊക്കെ പിന്നീ ഡ്രസ് ഏതെങ്കിലുമൊക്കെ ആയിട്ടുണ്ടായി. സ്കൂള് ത്തെ യൂണഫോമൊക്കെയാണ് ഭയങ്കര പാട്.
ഫോമും ഷോക്സും അതൊക്കെയ് എവിടെ ഇടല്. ടെറസ്സിലുണ്ടോ അയില്.
ഉ ടെർസില് ഞങ്ങ അടുക്കള ഭാഗത്ത് സീറ്റിട്ടന്ന്. അവിടെ, അയിന്റെ ചോട്ടില ഇടും. പിന്നെ രാത്രിയായ ഫാൻന്റെ തോട്ടൊക്കെ ഇങ്ങട്ട് അകത്തക്ക എടുത്തിടും, എങ്ങനെങ്കിലും
ആഹ് ആ. മെഷീനൽ ഉണക്കിയിട്ട്, മെഷീനൽ ഉണക്കലില്ലേ?
ആഹ് ആ ണ്ടേ. എന്നാലും ഈ കുട്ടികളത് എൽ കെ ജി ജി, യു കെ ജി ഒക്കെ ബനയകുളൊത്ത ആയിട്ട് ഉണങ്ങണില്ലേ.
ആഹ അതന്നെ, ഉം. രണ്ട്‌ കൂട്ടുണ്ടായാലും, ആഹ രണ്ടും കൂട്ടുണ്ടാലും ഉണങ്ങി കിട്ട
ഇന്നിപ്പോ മെടി ഞാന്, കുട്ടീന്റാ മെടി ബ ബനിയേന്റാ
ആഹ
നല്ല കട്ടിയിള്ള മെടിയാണ് ടെ ഇന്നല ഇട്ട മെടി ന്നെ ഇട്ട കൊടുക്ക. അതിൽ ചളിയും കണ്ടിട്ടില്ല. അപ്പൊ അത് ഒണങ്ങണ്ടേ.
ഉം ഉം. ഏതായാലും അപ്പൊ മഴ നി ക്കാതെ പെയ്തിട്ടാണ്.
ആ മഴന്നെ
അങ്ങനെ എടക്കൊക്കെ ഒരു വെയിലുണ്ടായി കഴിഞ്ഞ സുഖാണ്
ന്നാ തുടക്കത്തിലൊന്നും മഴ പെയ്തിട്ടൂല്ല്യാ ആ ജൂണ് തുടങ്ങിയന്നൊന്നും മഴയില്ലേന്നു ഇന്ന് വെയില്ലന്നെയിര്ന്ന്
മ് മ് മ്
അന്നിട്ടന്താ
മ് ചോറൊക്കെ തിന്നല് കഴിഞ്ഞു ഇവിടെ ഇങ്ങനെ കിടക്കാണ് മഴയും പെയ്യണ്‌ കണ്ട് കിടയ്ക്കാണ്
ആഹ് മക്കളൊക്കെ വരാനായി തുടങ്ങിയല്ലോ
ആഹ് നാലര അഞ്ച് മണിയൊക്കെ ആവുമ്പോൾ മക്കളൊക്കെ വരും അവിടെ
ഏഹ് ഇന്റെ ചെറുത് ഇപ്പോ വരണ്ടാവും ഓള് എ ൽ കെ ജിയിലാ മൂന്നര ആവുമ്പോളേക്കന്നെ വിടും
മ് മ് മ് മറ്റൊരെക്കെ
മറ്റൊരെക്കെ പിന്നെ അഞ്ചുമണിയൊക്കെ ആകും എത്താണെങ്കി
അഞ്ചുമണിക്കെ ആവൂലെ മ് മ് അതന്നെ ഇവിടൊക്കെ അങ്ങൻതന്നെ മൂന്ന് മണിയായ തുടങ്ങും സ് സ്കൂൾബസ്സൊക്കെ പോലെ
ആഹ് ആഹ് എത്ര മക്കളുണ്ട് അന് എത്ര കുട്ടികളുണ്ട് എത്ര മക്കളാ
ഇനിക്ക് നാലാളാ മ് ഇങ്ങക്കൊ
എനികും അതന്നെ നാലാള് ആഹ് മൂന്ന് മൂന്ന് പെൺ മൂന്ന് പെണ്ണും ഒരാണും
ഏഹ് എനിക്ക് നാലും ആണാണ്
ഏഹ് പെൺകുട്ടികളില്ലേ ആഹ് ആഹ് ആഹ് ചെറിയ കുട്ടിക്ക് എത്രായി
ഓന് യു കെ ജിയിലാണ് പിന്നെ ഒരാള് നാലാം ക്ലാസ്സിലാണ് ഒരാള് എട്ടാം ക്ലാസ്സിലാണ് ഒരാൾ പ്ലസ്ടുലാണ്
ആഹ് ഇന്റതും ഇന്റത് മൂത്തോട്ടിയാണ്‌ കല്യാണം കഴിഞ്ഞാണ് പെൺകുട്ടിയാണ് ഓളെ ഡിഗ്രി പിന്നെ ഫസ്റ്റ് ഇയർ ക്കെ ആയപ്പോ കല്യാണം കഴിഞ്ഞു ഇപ്പോ ഓള് ഡിഗ്രി തേർഡ് കഴിഞ്ഞപ്പോ പി ജിക്ക് പോണുണ്ട്
മ് മ്
പിന്നെ പിന്നത്തെ കുട്ടി പ്ലസ്റ്റുലാ ഏനെ കുട്ടിണ്ട് ഒരു കുട്ടിണ്ട് എൽ പിന്നെ വന്ന ഒന്നര വയസ്സായിക്ക്ണ് കുട്ടിക്ക് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് കുട്ടിണ്ടായത് അപ്പോമ് ആഹ് അപ്പൊ പിന്നെ പ്രസവം നിർത്തിയതിന്റ ഒക്കെ കഴിഞ്ഞപ്പോ പിന്നെ പി ജിക്ക് പോവാൻ നേരം വൈകി ഇപ്പൊ ചേർന്ന്ക്ക്ണ് പ്പൊ ചേർന്നപ്പോ എക്സാം ഒരു സെമിന്റെ എക്സാം കഴിഞ്ഞി രണ്ടാം സെമിന്റെ എക്സാമ്
ഇങ്ങളെ അടുത്ത്‌ന്ന് അവിടെ നിക്കല് ഇങ്ങള് അടുത്ത നിക്കല്
അല്ലല്ല ഓള് അവിടെ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ അവിടെ അതികാരൂല്ല്യാ നാത്തൂമാരൊന്നുല്ല അവിടെ രണ്ട് കുട്ടികളാ രണ്ടാ മക്കള് ആൺകുട്ടികളാണ്
ഏഹ് അപ്പം ഉമ്മ മ്മ അമ്മായിമ്മ ഉണ്ടാവും
ഉം അമ്മായിമിംണ്ട് അമ്മായിമ്മാന്റെ ഉമ്മയുണ്ട് രണ്ട് ഉമ്മാരുണ്ട് അവിടെ
അത് ശെരി അപ്പൊ നോക്കായിരിക്കൂല്ലേ കുട്ടിനെ
മ്മ് കുട്ടിനെ ആക്കാനൊക്കെ ആളുണ്ടാവും കുട്ടിക്കയിന് ഓളിലാറെ ഇഷ്ടം ഓലെ മ്മാനെണ്
മ്മ് ഇന്റെത് അങ്ങനെന്നെ ന്റെ മക്കൾ അങ്ങനെന്നെ അവിടെ ആഹ് ഹസ്ബൻഡിന്റെ ഉമ്മാനെ ഭയങ്കര ഇതാ കിടക്കലും ഇതാക്കലും എവിടെ പോവാണെങ്കില് പോവലും കുളിച്ചലും ന്നെക്കാട്ടിലും ആഹ് ഞമ്മക്ക് അങ്ങനെ നമ്മക്കൊരു സുഖാണ്
ആയ്ന്നെ ഒ എട്ട് പോവന്റേ എൻ്റൊ
ആഹ്
അപ്പൻ്റുട്ടിക്ക് ഒന്നാണെങ്കി ആരിം പറ്റെന്നല്ല ഓക്ക് ഞാൻല്ലാതെ എവ്ട്ക്കും ന്നെ പോവാനയ്ക്കൂല.
ആഹ്
ഇൻക്ക് ചെറ്യേ കുട്ടിണ്ട് യു കെ ജീ പഠിക്കിണൊ ഒരുട്ടീണ്ട് പ്ലസ് പിന്നേ ഈ കുട്ടിന്റെ തായെലൂട്ടി പ്ലസ് ടൂലാണ് പിന്നേ പത്താം ക്ലാസ്സിലിണ്ട്.
അപീ ഇപ്പത്തെ കുട്ടി കൊറേ കൊറേ കാൽത്തിനേഷം ഇണ്ടായതാണേകാരം
ഉം പതിനൊന്നയ്സ് ഇന്റ ഡിഫറന്റിണ്ട്.
ഏഹ് അയ്
അഹ് എല്ലാരുണ്ട് നല്ല വ്യത്യാസം മ വല്ല്യുട്ടിക്ക് ആഹ് ഓളും മാറ്റോനായിട്ട് ആറ് വെയ്സ്സിൻ്റെ വ്യത്യാസണ്ട്.
ഉം